ഹലോ ആഹ് ത്ത വർത്താനൊക്കെ ഏൻ എന്താ ഫുഡൊക്ക കയിച്ച് കെട്ന്നോ
ആഹ് ഫുഡ്‌ഡെയ്ച്ച് ഒന്ന് ഇരിക്കാ ഇപ്പ കയ്ച്ചണൊള്ളോ പിന്നെ കഴിച്ച് ഇന്ന് സ്പെഷ്യൽ കാര്യായിട്ട് ഒന്നുമില്ല തേങ്ങാ ചോ തെങ്ങാ ചോറ് വെച്ച് ഉപ്പേരി ഇണ്ടാക്കി പടം പൊരിച്ച് ഇപ്പ സമ്മന്തി അര
ആഹ് നയ്-മയെത്ത് നല്ല രസാണല്ലോല്ലെ
ആഹ് ആഹ്
മയ മയത്ത് തേങ്ങാച്ചോറ് ന്നാനൊക്കെ നല്ല കോമ്പിനേഷനാ ഹഹ
നല്ല മയേണ് അപ്പൊന്ന് അതങ്ങനെ ആക്കല്ലാന്ന്
അതെ
നാളെനി കല്യാണ പിനിപ്പിന്നതേയ്ക്കോട്ടെ വിചാര്ച്
ആഹ് ആഹ് ആഹ് ഇന്ന് മക്കളൊക്കെ ഫ്രീള്ള ദിവസാണല്ലോല്ലേ
ആഹ് ഇന്നൊക്കെ വീട്ടിള്ള ഈസല്ലേ സ്കൂളും മദ്രസയൊന്നും ഇല്ലാല്ലാ ല അപ്പൊ ഇനി മദ് മദ്രസ ഇണ്ടോയിനി സ്കൂള് ഇല്ല അപ്പം പിന്നെ
ഇന്നാണേ നല്ല മയാണ് ല്ലേ തുടർച്ചയായിക്കാണ്ടുള്ള ഒരു മഴേണല്ലോ
ഉം നല്ല മഴയാണ് ഒരു തിരിമുറി
ഉം അത് മഴയായിട്ട് ഇങ്ങനെ ഏഹ് വിനോദയാത്ര റ്റൂറൊക്കെ പോവാൻ നിക്കാണ് അപ്പൊ പിന്നെ ഇങ്ങനെ മയായിട്ട് ഇങ്ങനെ കൺഫ്യൂഷല്ലാണ് അയയാ അമുക്ക് ഇങ്ങനെ അവിടെ സ്ഥലങ്ങളൊകാണാനൊന്നും കയ്യൂലല്ലോ
ആഹ് ഇത് ചെറിയ കുട്ട്യാളേം കൊണ്ട് പോവുമ്പോ ബുദ്ധിമുട്ടാല്ലേ
ആഹ് ബുദ്ധിമുട്ടാണ് നമുക്ക് എറങ്ങിന്ന് സ്ഥലത്ത് കാണണെങ്കി മയ ഇങ്ങനെ പാറ്റുമ്പളേ മക്കളേം കൊണ്ടാവുമ്പോ കഴിയ്യൂല പക്ഷെ നല്ല രസാണ് വയനാടൊക്കെ പോയാ നല്ല കോട ഇണ്ടാവും കാണാന് മയ മയാവുമ്പോ
മുമ്പ് ഇന്നാള് ഇങ്ങള് പോയത് ഇനി ഇപ്പ ഇന്ന് ഇപ്പെവ്ടക്കാ ഇനി പോണത് ഊട്ടീക്കോ എവ്ടക്കാ
ആഹ് ആഹ് മൂന്നാർക്കാണ്
ഏ മൂന്നാർക്ക വന്നത്
ആഹ് ആഹ് മൂന്നാർ നല്ല രസാണ് പോയതന്നേ ആണ് ട്ടോ നല്ല രസാണ് അവ്ടെ നല്ല മലകളും കുന്നുകളും ഒക്കേണെ അവിടെള്ളത് നല്ല എന്തോ രസാ നമ്മള് നല്ല കോടയാണ് കോട കൊണ്ട് നമുക്ക് പോ ഇങ്ങനെ പോകാനൊന്നും കയ്യുല്ല റോഡൊക്കെ എന്താ ഈ ച്ചൊരൊക്കെ കേറുംമ്പെ കോട മൂടിയ പിന്നെ നമ്മക്ക് വണ്ടി ഓട്ടാനൊന്നും കയ്യൂല
ആഹ് അത് ശരി മൂന്നാർക്ക് ഞാൻ പോയിട്ടില്ലേ
ഏ അവിടെ നിങ്ങള് റിസോട്ടക്ക എടുത്ത് എന്താണ് അങ്ങനെ നിന്നൊക്കെ ചെയ്തീനു ഇഞിപ്പൊ അദേമാതിരി ദിക്കായെച്ചാന്ന പോവാണ് മക്കളിം കൊണ്ടൊക്കെ പോയി പോരല് നടക്കൂല ആഹ് പോയി പോര്ലൊന്നും നട്ക്കുല മക്കളിം കൊണ്ട്. അത്രീം ഒന്ന് മ്മള് രാവിലത്ത് പോയ അവടെ വൈന്നേരാവും അത്രീം ദൂരണ്ടല്ലൊ
അത് ശരിയാണ്. ഉം നാളത്തൊരു ലീവ്ണ്ടായൊ
ആഹ് ആഹ് അങ്ങനെ
ആഹ് ആഹ് ആഹ് ശരി അപ്പ ആഹ് നതില് പോവാല്ലെ
ആഹ് ആഹ് അപ്പൊ ഞമ്മളവടെ പോയി നിന്നമ്മക്ക് പ്പ് മറ്റെ രാവിലെ പോയി രാത്രി പോണ്ടീരും എന്നാല് മ്മള് വേ എത്തൊള്ളു പിന്നെ അവ്ടെ പോവലും പിന്നെ അതേ മാതിരി ഇങ്ങ്ട്ട് പോലു യാത്ര ക്ഷീണൊക്കണ്ടാവൂലെ ഇതമ്മ റിസോർ ട്ടിലാമ്പ ഞമ്മക്കവ്ടെ നിന്ന് അപ്പൊര് സ്റ്റേ ഒക്കെ ചെയ്യുമ്പൊ നല്ലൊരു രസാണല്ലൊ രാത്രികള ഇങ്ങനെ കോഴിക്കെ ചുട്അ
ആഹ് ആഹ് ആഹ് അത് സരിയാണ് ഉം പഷെ ഞമ്മക്ക് കുട്ട്യേക്ക് എന്ത അസുഖൊന്നു കാ
ആഹ് ആഹ് ഇണ്ടാവര്ത് ആഹ് കുട്ടീക് അസുഖണ്ടാവര്ത് പിന്നെ ആഹ് തൺപ്പായാല് ഈ കഫക്കെട്ടും പനിയൊക്കെ വേം മഴ കൊണ്ടാ മതി യൊ പിന്നെ വെള്ളം മാറും ആഹ് ഒര് ബുദ്ധിമുട്ടൊക്കെണ്ടാവും ഉം പഷെമ്മള് പിന്നെ കുട്ടീളൊക്കെ ഇങ്ങനെ കൊണ്ടോയി ചേലാക്ക്യ പിന്നെ അങ്ങനെ കൊയ പ്പല്ല നമ്മളിങ്ങനെ പോകാതങ്ങ്നെ ആവുമ്പളെക്കാരം മകക്ക് ഞമ്മ്ളെ മക്കളൊക്കെ ഇപ്പ മഴാണെ മഴ വെയിലാണെ വെയില് അങ്ങനൊക്കെ ശേലയതല്ലെ
അതന്നെ പി ഊട്ടീലൊക്കപ്പ നല്ല തണ്പ്പെക്കാരം
പോയാ ആഹ് എത്രങ്ങാനും ആൾക്കാരണോ. ഞമ്മ്ള് കൊറച്ച് പ്രായള്ളോലെക്കാരം ജീൻസ് പാന്റൊക്കട്ട് വര്ണ നല്ല പ്രായള്ള ആൾ കാരയ്കലെ ഞമ്മ്ളവ്ടൊക്കെ തുണീ കുപ്പായിട്ണോലെക്കാരം അവടെ ജീൻസ് പാന്റൊക്കെ ഇട്ട് വര ലിഫ്റ്റികൊക്കട്ട് നല്ല രസം കാണാൻ പ്രായം തോന്നിക്കൂല ഞമ്മളെ വേഷത്തിലല്ല ഞമ്മളെ പ്രായം തോന്നി
അത് ശരിയാണ് ഞമ്മള് പർദ ക്ക്ട്ടാണ്ട് മക്കനിം ഇട്ടാ. വയസത്തി ആയിലെ
ഔട് അവിടെ ചെന്നോക്കണം അപ്പളല്ലെ മ്മള് പാന്റും കുപ്പായൊക്കെ ഇട്ട് ചുണ്ടൊക്കെ ചോ മിച്ച് മുടിയൊക്കെ സ്ട്രൈറ്റീത് അങ്ങൻത്തോരൊ ആൾക്കാരൊക്കെ കാണ് ഇംഗ്ലീഷാരും എല്ലാരും ഇണ്ടാവവടെ
ഏഹ് അഹ് സരി ആഹ്
അപ്പ അങ്ങന നല്ല രസാണ് കാണാന്
ഭക്ഷണൊക്കെങ്ങ അങ്ങനെ
ഭക്ഷണം ഞമ്മക്ക് റിസോർട്ടികൊക്കെ പോയാല് ഭക്ഷണംന്ന് പറഞ്ഞാല് ഞമ്മള് രാവിലെ പോകുമ്പവിട്ന്ന് കോഴിക്കെങ്ങനെ നമ്മള് മസാല വെച്ചൊക്കെ കൊണ്ടോയ മ്മക്ക് അവിടെ ചുടാള്ള സംവിധാനൊക്കെ ക്ക അവടെണ്ട് പിന്നെ ഞമ്മക്ക് അവടെ റസ് സ്റ്റോറന്റില് അമ്മക്ക് അയ്ക്ക്ള്ള റൈസ് അമ്മക്ക് ഇങ്ങനെ ഗീ റൈസൊ നെയ്ചോറൊകെ അമ്മക്ക് ഓഡ്റ് ചെയ്താ കു ചപ്പാത്തിയൊ പൊറോട്ടെ ഒക്കെ ഓഡ്റ് കൊടുത്താ മതി
ഉം അത് ശരി
ആഹ് പിന്നെ പിറ്റേന്ന് രാവിൽക്കത്തെ ഭക്ഷണം അവടെ ഫ്രീയ്യ ഓല വകാണ്
ഏഹ് ഓല വക കിട്ടും
ആഹ് ഒലവക കിട്ടും. അത് ഞമ്മക്ക് എന്തും കഴിക്ക നെര ത്തി വച്ച്ട്ട്ണ്ടാവും ഫുഡ്ഡ് ഞമ്മളെ ഇ ബൊഫന്റമാതിരി ഓരോ പ്ലെട്ടില് ഓരോ സാധനയ്ക്കരം ആഹ് അപ്പൊ ഞമ്മക്ക് ഇഷ്ടള്ള എത്രിം തിന്ന അഹ് ഓല വ ക്കെ ഫ്രീയാണ് രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് അഹ് എല്ലാ തായെല്ലാ തിലും അങ്ങൻ തന്നെണ് റിസോർട്ടിലൊക്കെ.
ഈ റിസോർട്ട്ന്നൊക്കെ ടൂറുകാർക്കൊക്കെ എത്ര മാണലേ എത്ര ണ്ടാക്കണപ്പോല് എല്ലാ
ആഹ് ആഹ് അയിന്ള്ള പൈസ ഓല് അമ്മളെ ട്
ആഹ്‌ ആഹ്‌ അത് ശരിയാണ്.
ആഹ്‌ പിന്നെമ്മക്ക് പയിനൊന്ന്. പതിനൊന്ന് മണി വരെയാണ് അമ്മക്ക് എന്താണ് അവടെ. നിക്കാൻ പറ്റുള്ളൂ.
അയ് ശെരി അത്രള്ള സമയള്ളൂ.
ആഹ്‌ പിന്നെ പിറ്റേന്ന് പതിനൊന്ന് മണിയാവുമ്പോത്തിന് നമ്മളൊട്ന്ന് റൂമൊക്കെ. അന്ന് അമ്മള് ആഹ് ഒഴിവാക്കി അമ്മള് പോരണം പിന്നെ മ്മക്ക് വേറെ സ് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാ. ന്നട്ടാണ് അമ്മള് വേറെ പോരുമ്പളാണ് വേറെ. കാ എഹ് ഹ് സ്ഥലങ്ങളൊക്കെ കാണ.
ആഹ്‌ അ പോര്ന പോരല്ല്.
ആഹ്‌ പോര്ന്നെ പോരല്ല് ആഹ്‌ ആഹ് പോകുമ്പോം ഞമ്മളവിടെ നിക്കും.
ഉം ഉം അവടന്ന്ള്ള ഭക്ഷണാവുമ്പളേ അട്ന്ന്ള്ള ഭക്ഷണാവുമ്പം ഞമ്മളെ കുട്ട്യേക്കൊക്കല്ലെ മറ്റേ കുട്ട്യേൾക്ക് ഭക്ഷണം വയ വയർ നറീലല്ലോ മ്മളങ്ങനെ ഹോട്ടൽന്ന് കൊട്
ആഹ്‌ ആഹ് ഭക്ഷണത്തിനൊന്നും കൊയ് പ്പല്ല്യേ അമ്മള് പറിണ ഫു‌ഡോക്കെ ഓല് ണ്ടാക്കി തരും.
ആഹ്‌ അയ് ശരി രാവിലെക്കക്ക് ചായ ചായ കൊണ്ടേക്കുലെ. ള്ള കടിം കറിയൊക്കെ രാവിൽക്ക്‌ള്ള
ആഹ്‌ രാവിൽ ക്കക്ക് ള്ള മ്മക്ക് റൂമിലൊരു ചെറിയൊരു ഗെറ്റലും ണ്ടാവും. അതേമാതിരി ചാ ങ്ങനെ ചെറിയൊരു പഞ്ചസാര അങ്ങനെ. ചായപ്പൊടി അങ്ങനോക്കെ റൂമിൽ തന്ന സൗകര്യം ണ്ടാവും വേണ്ടപ്പം ചായൊക്കെ അമ്മക്ക് ണ്ടാക്കി കുടിക്കാ.
ഏഹ് അയ് ശരിയാ സൗകര്യങ്ങളൊക്കെ. ക്കണ്ടാവും.
ഉം സൗകര്യണ്ട് അതാ പറഞ്ഞ അ മ്മള് പോകാനേങ്കിൽ അങ്ങനെ പോണം ഞമ്മള് എങ്ങനായാലും അമ്മക്ക്. ത്ര പൈസ ആവും.
ആഹ് ആഹ് അ
അപ്പൊ പോകുമ്പോ മ്മളങ്ങനെ പോണം നല്ല രസണ് അമ്മക്ക് പോയാ പിന്നിം പൂതിആവും പോകാന്.
അയ് ശരിയ ഏതായാലും അമ്മള് പൈസ ചെലവാക്കി പോവല്ലേ പൈസ. ആഹ് ഞാനിപ പൈസ ചെലവാക്കി പോവല്ലേ പോണത് അങ്ങനെ പോയന്ന് വെച്ചാ മ്മക്ക് എല്ലാം കൊണ്ടും ഉപകാരായി വരും.
ആഹ്‌ അതന്നെ ആഹ്‌ അതന്നെ ഫാമില്യോ ക്കെ ആയി. കൊണ്ടു പോകാനേ നല്ല സുഖാണ് അങ്ങനെ.
ഫാമിലി വടെ ഉം അഹ് അത് ശരിയന്ന എല്ലാരുംണ്ടാവും.
ഈ ആഹ്‌ മറ്റേ. മറ്റീ ബസ്സിലൊക്കെ ആവുമ്പോന്ന് പറഞ്ഞാല് അമ്മക്കീ നിസ് കാരും അങ്ങനെ മൂത്രൊഴിക്കണ അങ്ങൻത്തേനൊക്കെ അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം.
ബുദ്ധിമുട്ടാണ് മറ്റേ.
ആഹ്‌ ഇതാവുമ്പോ മ്മക്ക് ഒന്നും അറിയണ്ട നമ്മളവിടെ പോയി അമ്മ ക്ക്‌ എല്ലാ വൃത്തിള്ള എന്തോര് രസള്ള.
അയ് ങ്ങനെ. പോകുമ്പോ പിന്നെന്താന്നാ യി ഈ ബസ് നമ്മള് നിസ്കാരത്തിന്റെ ടൈമായ അവർക്ക് സൗകര്യള്ളോട്ത് നിർത്തി തരോ നിസ്കരിക്കാനുള്ള സൗകര്യള്ളോട്ത് അങ്ങനെ ഒരു സമാദാനണ്ട് നിസ്കാരം കളാ ആക്കെ ഒയിവാക്കെ ഒന്നും മാ
ആഹ്‌ അങ്ങനെ ആ അങ്ങനെണ്ട് കൊഴപ്പൊന്നുല്ല ഇതാവുമ്പോ മ്മളെ സ്വന്തം വണ്ടി. ക്ക് പോകുമ്പോ അതിന്റേതായ ഒരു നമുക്ക് പ്രൈവസിയും കാര്യങ്ങളും നമുക്ക് ഇനി മക്കൾ എന്തെങ്കിലും നിർത്തണെങ്കിൽ അങ്ങനെയൊക്കെ നിറുത്ത അങ്ങനെയല്ലല്ലോ പക്ഷെ എല്ല പറ്റത്തന്ന് ബസ്സൊക്കെ പോകുമ്പോൾ ഞമ്മക്കും ഒരാക്ക് വേണ്ടി വലും നിർത്തിത്തരൂലല്ലോ ആഹ് ആഹ് എല്ലാർക്കും ആവശ്യമുണ്ട നിർ ഉം ഉം ഉം ഇതൊക്കെ ആവുമ്പോ നമ്മളെ
ആഹ്
ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക ഇങ്ങനെ പോകണം നമ്മളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ഒക്കെ ആവണ്ടേ നമുക്കെന്നോ ഫുഡ് ഉണ്ടാക്കുക അങ്ങനെ ആഹ് ഒരു പണിയല്ല വീട്ടമ്മമാർക്ക്
ആഹ് അമ്മമാർക്ക് അതേ പണിയുള്ളത് പുറത്തേക്ക് പോയേങ്കിലേ ഉം പുറത്തേക്ക് മനസ്സിനൊരു സുഖവൂള്ളല്ലോ
സുഖം ഉം സന്തോഷം സമാധാനം ഒരു ദിവസം അതിന് വേണ്ടി നമ്മൾ കണ്ടെത്തണം
കണ്ടെത്തണം ആ ശരിയണ്ട നീ എപ്പോഴും സ്കൂൾ തുറന്നാ അങ്ങനല്ലേ സ്കൂള് ഒയിവ് സം മുയുവൻ സ്കൂള ആണ് കുട്ടിയക്കെ ഇപ്പൊ മുമ്പത്തെ സൗകര്യം ഇല്ലല്ലോ പോവാന് ഇപ്പൊ കുട്ടികക്ക് സ്കൂൾ എല്ലാ ദിവസവും കുട്ടിയക്കി സ് കുളിഞ്ഞപ്പോ ഒരു ദിവസൊക്കെ എന്തെങ്കിലൊരു അവധിണ്ടങ്കി പിന്നെ പിറ്റത്ത ആഴ്ച്ച അത് ഈടാക്കാണ് സ്കൂള്ണ്ടാവും.
ആവുമ്പൊ ഇങ്ങനെ പോകുമ്പോ എന്താന്ന് വെച്ചാ രണ്ടു ദിവസം നമ്മൾ ലീവ് കാണണം.
കാണണം. അതിനും വന്ന് ഈ ഈഹ് ടൂറിനും വേണ്ടി സ്കൂള് ഒഴിവാക്ക്വാ അത് എത്രേലും ബുദ്ധിമുട്
ആഹ് അത് കയ്യൂല. കാരണം നമുക്ക് ഈ ഫ്രീ ആയി ആ നമ്ക്ക് പോകുമ്പോ ഒരു സമാധാനം വേണം.
സമാധാനം ബേണം, അതന്നെ. ആഹ് അതന്നെ സമാധാനത്തിനല്ലേ പോവ്ന്നെ.
ആഹ് മറ്റേ ഈ സ്കൂളൊക്കെ ലീവാക്കി പോയാലെന്താന്നോ, നമ്മക്ക് മക് ക്കടെ സ്കൂളാണല്ലോന്ന്ള്ളെ ഒഴിവാക്കി പോവാണല്ലോ ആഹ് അതെ ഉം അതെ. പിന്നെ ടീച്ചേഴ്സിനോട് നമ്മൾ പറയേണ്ടി വരും, എന്താ കാരണം പറയേണ്ടി വരും.
അതെ എന്നാ അങ്ങനെ പറയാനും മടിയാ. ടൂർ ഇപ്പോ സ്കൂൾ ടൈമിൽ ടൂർ പോയിന്ന് പറഞ്ഞാ ഓർക്ക് അതും ഇഷ്
ആഹ് അപ്പൊ ഇപ്പൊ ടൂറ്ന്നൊക്കെ പറഞ്ഞാ ഓൽക്ക് അതൊര്, ടൂറ് പോയിക്കാ ഇത് ലീവാക്ക്വാന്ന്ള്ളരു ഇത്
അതന്നെ
ഉം
ആ ഒരു വെറ്പ്പ് വരും, കുട്ട്യാളോടും വരും നമ്മളോടും വര്വേ. മറ്റേ അതെല്ലാ മറ്റേ ഒരു ദിവസം സ്കൂളൊഴിവാക്കാന് ഇവർക്ക് സന്തോഷായി. അത്രക്കട്ട എഴ്താൻ ഇണ്ടാവേ. എഴ്താനാണ്
ആഹ് എയ്താനും പിന്നെ ഒരു ഭാഗം അങ്ങട്ട് പഠിച്ച് പോയാ പിന്നെ അത് ഇമ്മക്ക്
ആഹ് കുട്ട്യാളെ നമ്മളെങ്ങനെ പൊറത്തെക്ക് കൊണ്ടുപോയിഞ്ഞ കുട്ട്യേക്ക്ന്ന് ലോക വിവരുള്ളു. അല്ലെഞ്ഞ കുട് ട്ട്യേക്കത്തും തിരീലല്ലോ? ഏത് രാജ്യം ആഹ് ഞമ്മള് കൊണ്ടോയി കാണിച്ചൊട്ക്കണം കുട്ട്യാക്ക്, എന്നെങ്കിലല്ലേ കുട്ട്യാക് പിന്നതാണ് സ്ഥലം ഇന്ന ദീപാ നീങ്ങണം എന്നക്കെ അറീള്ളൂ.
ആഹ് അതെ. ആഹ് അവർക്കും ഒര് ഒരു സന്തോഷം അവർക്ക്, അവർക്ക് കാര്യായിട്ട് പാർക്കും കാര്യങ്ങളും സ്വിമ്മിംഗ് പൂള്, അതൊക്കെ അവിടെണ്ടാവും ചെയ്യും. പക്ഷെ നമ്മള് ഇങ്ങനെ പോകുമ്പളും നമ്മള് പേടി ക്കണ്‌ ണ്ട് അങ്ങനെ പലേ അപകടങ്ങളും നമ്മള് കേക്ക്ണതും കാണണതുല്ലേ എത്രേ. നമ്മള് വിചാരിക്കാതെ, ആഹ് അതെ.
ഫാമിലി എല്ലാരും കൂടി പോകുമ്പ ഇമ്മക്കെ മനസ്സമാധാനാ, നേരെ മറിച്ച് നമ്മള് ഈ വീട്ടിലിവിടെ വീട്ടില് ഇമ്മമാരൊ ഇമ്മയൊക്കെ നിക്കാ പ
ഏഹ് ഞാൻ പോവൂല. ആഹ് ആഹ് എന്നാ പിന്നെ വേറെത്താ പിന്നെ?
വേറെന്താ, പ്രത്യേകിച്ച് ഇപ്പൊ ഇല്ല. സുഖം തന്നെ എന്നാല്. ന്നായിക്ക് ആഹ് ആഹ് ന്നാ ആയിക്കോട്ടെന്നാ ശരി.
ആഹ് ആഹ്